കേൾക്ക
ആ കേക്കാമോ നമസ്തേ
ആ നമസ്തേ നമസ്തേ
ഉം നമുക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ ആ അവിടെയുണ്ടാകും വല്ലം കഴി ഫുഡൊക്കെ കഴി ആഹാരൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണോ ഇപ്പ ആയില്ലേ സമയായി തൊടങ്ങി.
ആ ആ ആ അപ്പഴേ ഇല്ലില്ല ഞാനൊരു എട്ടര ഒമ്പത് എട്ട എട്ടര ഒമ്പത് അതാണ് എന്റെ ടൈം. പിന്നെ ക്ലാസ്സ്ത ക്ലാസ്സൊണ്ട് ഓൺ ലൈനാ അതൊക്കെ നാ സമയം നോക്കിയിട്ടെ ചിലപ്പോ എട്ട് മണി ക്ലാസ് ആണെങ്കി എട്ട് മണി ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞു അല്ലെ എട്ടരക്കാണെങ്കിൽ എട്ട് മണിക്ക് ആ ഒര് അങ്ങനെരു ടൈം അങ്ങനെരു സമയവാ നോക്കുന്നത്. അപ്പൊക്കെ നമുക്ക് ഒരു ഇവിടെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ ആ ഒരു ഉ പിന്നെ പെൺകുട്ടി പെൺകുട്ടി ഭയ് ങ്കര വെഷമായിരുന്നു അപ്പൊ ഞാനിങ്ങനെ നമുക്കറിയാന്ന് ഒരു കുട്ടിയ ഞാനിങ്ങനെ ചോയ്ച്ചു അപ്പൊ പറഞ്ഞു സ്ത്രീധനോന്നും ട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ പെ പെൺകുട്ടി തന്നെ ഒരു ധനവല്ലേ പിന്നെ എന്തിനാണ് സ്ത്രീ ധനം എന്ന് ചോദിക്കുന്നത് അപ്പം എന്റെ ചേച്ചി പറയാ നീ അതങ്ങോട്ട് പറഞ്ഞിട്ടാ മതി അവർക്കൊക്കെ അതാണ് നോക്കുന്നത് എന്ന ഇനെയോ ഒപ്പം ബിജോണനെയോ ഇവിടെ അങ്ങനൊതൊരു പ്രശ്നല്ല എൻറെ അമ്മയ അച്ഛന് സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടിയത്. ആ അണ്ണൻ സ്ത്രീധനം വാങ്ങാതെയാണ് കെട്ടിയത്. ചേച്ചിക്ക് അങ്ങനെ സ്ത്രീധനം എന്നും പറഞ്ഞില്ല അല്ലാതെ ചേച്ചിക്ക് അതായത് എന്റെ മോളാണ് അപ്പം പുള്ളിക്കാരത്തിക്ക് ഉം പിന്നെ കുടുംബായിട്ട് കൊടുക്കാനുള്ളത് അങ്ങനെ കൊടുത്തു. എന്നെയുള്ളൂ അല്ലാതെ സ്ത്രിധനം എന്നും പറഞ്ഞ് അങ്ങനെ കൊട് അങ്ങൻരു കൊടുക്കൽ വാങ്ങൽ അങ്ങനൊന്നും പറഞ്ഞില്ല. മനസ്സി ലായോ അങ്ങനെയാണ് പക്ഷെ ഒരുപാട് വീട് എത്രയാ പറയാ ഇത്ര പന ഇത്ര പവൻ ഇത്ര ഇത്രസിന്റെ വസ്തു ഇത്രൊക്കെ ഉള്ള അതൊക്കെ ഇപ്പോഴും മനുഷ്യർ മാറി ചിന്തിക്കുന്നില്ല.
ക്ഷേ എന്നാലി ഇപ്പൊ സ്വർണ്ണത്തിന് വെല കൂടിയപ്പോ കൊറേയൊക്കെ പോയി തോന്നുന്നുട്ടോ സ്ത്രീധനന്ന് ഇവിടെക്കെ വെല കൂടിയപ്പൊ ഇപ്പൊ അങ്ങനെ ആരും പറയുന്നില്ല. ശ്രീധനംന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും മേടിക്കുന്നില്ല പ്പൊ എന്താണോ കുട്ടികൾക്ക് നമ്മള് ഇടാ ടാനുള്ളത് കൊടുക്കുല്ലോ എന്തായാലും അപ്പൊ അങ്ങനെ ഒരു താ ഇവിടെ ഉള്ളൂ.
ഇപ്പൊ സ്ത്രീധനായിട്ട് അങ്ങനെ കേൾക്കുന്നില്ല ഇപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ കൊടുക്കാന്നല്ലാ ദേ ഇപ്പ നമ്മള് പാവപ്പെട്ടവരൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് കൊടുക്കുന്നുള്ളൂ.
ഉം ഉം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
അതെ പ്പൊ ഇനിപ്പോകൊറേ കൊടുത്താലും നമ്മള് കേ ക്കുന്നില്ലേ നമ്മള് കൊറേ കാറു കൊടുത്തു നൂറ് പവന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കൊറേ ആൾക്കാര് ആത്മഹത്യ ചെയ്തതൊക്കെ നമ്മള് കണ്ടതല്ലേ കുറെ
ആ തീർച്ചടി എന്റെ എന്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടേ അവിടെ അ നമ്മള് ആ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ വച്ച് കണ്ട് പരിചയപ്പെട്ടതാ ആ കുട്ടിയുടെക്ക് നൂറ്റിഒന്ന് പവനായിരുന്നു കൊടുത്തത്. ന റ്റിയൊന്ന് പവനും കാറും പിന്നെ വെങ്കലപാത്രങ്ങളൾ അങ്ങനെ കൊറെ കൊറെ എന്തൊക്കെ കൊറെേ കാര്യങ്ങൾ വസ്ത്തും ഒക്കെ കൊടുത്തു പക്ഷെ അത് ക ക്കെ പോരാഞ്ഞിട്ട് ഈ കുട്ടിയെ ഡൈവേഴ്സ് ചെയ്തു ജീവിക്കാനൊരു സമാധാനം കൊടുക്കാതെ അങ്ങനെ
അത്രയും കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാത്തവരുൺടൈ.
അത് എന്താ പറയാ ജീവിക്കാൻ സമ്മതിക്കൂല ഇവരൊക്കെ മനുഷ്യരുടെ മനസ് ത്തും മാറുന്നില്ല ഇത്രയൊക്കെ കാ മനുഷ്യരുടെ മനസ്ങ്ങനെ ചി നല്ലത് നല്ലത് ചിന്തിക്ക് ക്ക്യാന്ന് പറയുന്ന ആ ഒരു ആ ഒരു സംസ്കാരം ഉണ്ടാക്കി ക്കാന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ് നമ്മളിവിടെ ഞങ്ങളടെ വീട്ടില്
ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്ത്രീധനം ന്ന് പറഞ്ഞാൽ തന്നെ അവര് വിവാഹം വേണ്ടെന്ന് പറയും അവര് നമ്മളെപ്പോലെയല്ലേ നമ്മൾ എന്തായാലും നമുക്ക് നമ്മള് പറയില്ല എന്താ തിരിച്ച് പറയില്ലല്ലോ. നമ്മള് രക്ഷിതാക്കള് നമ്മള് കല്യാണം കഴിക്കുന്നു പക്ഷെ ഇപ്പഴത്തെ കു കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടെങ്കിൽ അത് വേണ്ടാന്ന് ന്നെ പറയും.
ആ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ രണ്ടു പെൺകുട്ടികളുണ്ട് രണ്ടു പേരേം ഇന്നത് ആ ഓരോ കാര്യങ്ങളും അവര് എല്ലാ കാര്യത്തിലും അങ്ങനെ അല്ല വേണ്ട എന്ന് പറയുന്നത് കാര്യം വേണ്ട പിന്നെ അതുപോലെ തന്നെ തുണി എടുക്കാൻ പോയാലും എന്തെങ്കിലും എന്ത് വാങ്ങാൻ പോയാലും അത് നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റോ മനസ്സിലായ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോഴേ അപ്പോഴേ പറയൂ ഓ സ്ത്രീധനത്തെ കുറിച്ച് ഓരോയ ഓരോ വാർത്തകൾ വരാൻ പറ പ്രത്യേകായിട്ട് പറയുംം ഇങ്ങനെ കൊടുത്ത കല്യാണം കഴിക്കാനൊന്നും ഞങ്ങളില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലി പഠിച്ചച്ച് ജോലി മേടിച്ച് സ്വന്തം കാല നിന്നിട്ട് നമ
പണ്ട് കാലത്ത പെൺകുട്ടികൾ പണിക്ക് പോവാന്ന് പറയുന്നത് അ ന്ന് ഭയങ്കര ഒരു ബന്ധോ ഒരു അപമാനയിട്ടുള്ള ഇതൊക്കെ യിരുന്നു
ആ പെൺകുട്ടിക്കൾ പഠിക്കണ്ട വീട്ടി ചട്ടി ഇരുന്നാ മതിന്ന് ആ ചട്ടിയും കല്ലം കഴിയാ മതിന്നൊക്കൊ പറയാ എന്താ
അതിന് ചെറുപ്പം തൊട്ടേ പറയാ ആരാന്റെ വീട്ടിൽ പോയി പണിയെടുക്കാനേ ആരാന്റെ വീട്ടിൽ
ആ രണ്ട് വീട്ടിൽ പോവാ എന്തിനാ ഇങ്ങനെ പറയാ
ആഹ് അതെ പക്ഷെ നമ്മള് എനിക്ക്
ഇവിടെ അങ്ങനെ പറയാൻ സമ്മതിക്കൂല
പിന്നെ എന്റെ കല്യാണം ഞങ്ങള് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചവരാ ട്ടൊ അതുകൊണ്ട് ഞങ്ങക്ക് വലിയ പ്രശ്നൊന്നുമില്ല ഞങ്ങളെ വീട്ടുകാരങ്ങനെ സ്ത്രീധന തന്നോന്ന് ചോദിച്ചിട്ടില്ല അപ്പൊ എന്റെ ഭർ ആ ഭർത്താവ് പറയും ആ മോളോട് എപ്പളും പറയും എനിക്ക് ചെറിയൊരു മോളുണ്ട് നാലു വയസ്സായുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ പറയും ആ മോള് എന്തായാലും ഞാൻ ഇന്നപ്പോലെ എന്തായാലും ഞാനിനി കെട്ടിക്കൂല എന്റെ മോളെ എന്തേലും ജോലി ആയിട്ട് അവള് അവളെ ഏ ളൊക്കെ ഇങ്ങനേം കൊണ്ടുവരട്ടെ എന്നിട്ട് ഞാൻ പറയും എന്നിട്ട് അവളോട് പറയും യ്യൊ ഞൻ ഉമ്മീനെ ചാടിച്ച പോലെ എങ്ങനെയൊന്നും പറയില്ല എങ്ങനെന്തെ ഇണ്ടെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞോണം ക്ഷെ ജോലി ആയിട്ട് ഏ ഇപ്പോ അങ്ങനത്തെ ചിന്തായി എല്ലാവർക്കും ഒരു ജോ മക്കളെ പെൺകുട്ടികൾക്ക് ജോലിയാക്കണംന്ന്ള്ളെ ഒരു ചി ന്തീലേക്കൊക്കെ വന്നല്ലേ
പിന്നെ ആദ്യന്ന് പറഞ്ഞാല് നമ്മളെ ഇത്ര ഞങ്ങളെ ഇതിലൊക്കെ നമ്മളൊരു മഹറ്ന്ന് പറഞ്ഞൊരു ഇതുണ്ടേ ഉം ഉം മുസ്ലിംസിന്റെ ഇതില് മഹർ കൊടുക്കാ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന്ണ്ട്. അപ്പൊ ന്നാ ആദ്യ പറഞ്ഞ് നമ്മള് ഇത്ര മഹർ ട്ടാല് ഇപ്പ ഒരു മൂന്ന് പവന് മഹർ ഇട്ടാല് മുപ്പത് പവന് പെൺകുട്ടികൾ ക്ക്‌ കൊടുക്കണംന്നുള്ള ഒരു രീതിക്കായിരുന്നു
ഇന്ന് നമ്മൾ എത്രയാണോ മഹറിടുന്നത് അതിന് അനുസരിച്ച് അത് ഇത്ര നമ്മള് ഇപ്പ മൂന്ന് പവൻ ഇട്ടാല് മുപ്പത് പവൻ സ്ത്രീധനം കൊടുക്കാ അല്ലെങ്കില് എന്താ പറയാ നാല് പവനാണെങ്കില് നാല്പത് പവൻ അങ്ങനെ ഒരു ഇത്ണ്ടായിരുന്നുട്ടോ
അതേപോലെ ഇപ്പോ ഇപ്പോ എന്താ പറയാ സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ കുറെയൊക്കെ എടുത്ത് കള ഞ്ഞിട്ടുണ്ട് കാരണം അത്രയും സ്വർണ്ണത്തിന് ഭയങ്കര വില നമ്മള് സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ കഴിയൂല. അത്രയും വിലയാണ് മ്മള് ഒരു ലക്ഷ്യത്തിറെ മുകളിലൊക്കെ ആയല്ലോ പാവപ്പെ ട്ടൊക്കെ ആൾ ആളുകൾ മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത് തന്നെ ഏ എങ്ങനെങ്കിലൊക്കെ ആയിക്കോട്ടെ എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ആഹ് മറ്റുള്ളവര് സഹായി ച്ചിട്ടാവും അധികം കുട്ടികളെയും അവര് ഏ ഒരു കരക്ക് എത്തിക്കുന്നത്. അവർക്കൊക്കെ സ്ത്രീധനം എന്ന് പറഞ്ഞത് ഭയങ്ക വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെണ്ടല്ലോ ഞങ്ങളെ ഇവിടെ അടുത്ത് ഞങ്ങളെവിടെ അടുത്തൊരു കല്യാണംണ്ടായിട്ടോ അതില് ഇതേപോലെ വലിയ കല്യാണായിരുന്നു ഞങ്ങളിവിടെ അടുത്തന്നെ
അ
ഞങ്ങളിവിടെ അടുത്തന്നെ വലിയ കല്യാണംന്ന് പറഞ്ഞാ ഒരുപാട് കുട്ടിക്ക് നല്ല പണ്ടൊക്കെ നല്ലോണ്ട്. ത് ഒരുപാട് പണ്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് ചെക്കൻ എന്തോ പറഞ്ഞ് ചെക്കൻ എന്തോ കാറെന്തോ തന്നില്ലാന്ന് പറഞ്ഞിട്ട് ചെക്കൻ അങ്ങനെ ഓ ഇറങ്ങിപ്പോയി സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയി. ആഹ് അങ്ങനൊരു കുട്ടിന്റെ കല്യാണം വിടെ മുടങ്ങി ഞങ്ങളൊക്കെ പോയാ വലിയൊരു കല്യാണര്ന്ന് ആഹ് ആ ചെക്കന് അങ്ങനെ മാറ കല്യാണത്തിന് എന്തുമാത്രം ഉണ്ടെന്നോ കൊടു ഒരു വല്ല്യേ ആൾക്കാരെ കല്യാണാണേ
അന്തരാൻ പിന്നെ കാറില്ലാന്ന് പറഞ്ഞിട്ട് എന്താ കഥ
ആഹ് കാറ് തന്നില്ലന്നൊക്കെ പറഞ്ഞിട്ട് അത് കാറ് തന്നില്ലന്ന് കഴഞ്ഞഞ് തന്ന കാർ എന്താ ഇപ്പൊ അവർക്ക് വലിയ കാറൊക്കെ വേണല്ലോ അങ്ങനെ അത് തന്നല്ല ആ അതൊക്കെ പറഞ്ഞഞ് അവനെ ഇറങ്ങി അങ്ങ് പോയി
അഷോടാ പിന്നെന്തോ ച്യ്ത
പിന്നെ എന്താ പിന്നെ ഞങ്ങള്ൾ പോുന്നില്ലേ നമ്മൾ ആ കുട്ടി കന്ന് കരയ അത്രയും അതിന്റെ ദേഹം ഉള്ളേ സ്വർണ്ണാണ്
എന്നിട്ട് അപ്പൊ എനിക്ക് തൂണ്ട അത് ഏതായാലും നന്നായിന്ന് ആ കല്യാണം മുടങ്ങിയത് അങ്ങനെ ഒരാള
മുടങ്ങിയത് പിന്നെ മുടങ്ങിയത് തന്നെ കാര്യം എ നാളെ സമയത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ കുട്ടിയെ കൊ കൊല്ലില്ലന്ന് എന്തുഇണ്ട് ഉറപ്പ് ഉം
ആഹ അതെയ
അങ്ങനെയൊക്കെ ചിലരാണെങ്കിൽ ചിലരാണെങ്കിൽ ഒരു കാര്യവും പുറത്തു പറയത്തില്ല അങ്ങനെ അഡ്ജസ്റ്റ് ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് എന്തൊരു കഷ്ടം അതൊക്കെ ഞാനൊക്കൊണെങ്ക ഒരു കാര്യത്തി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടാത്ത കാര്യങ്ങള് അതിെ ആരായാലും തുറന്നു പറയാനുള്ളത് തുറന്നു പററയ തന്നെ വേണം
വീട്ടുകാരെ ബുദ്ധിമുട്ടി ണ്ടാന്ന് വിചാരിച്ച അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ ഇനിപ്പോ സ്ത്രീധത്നത്തിന്റെ പേരില് ഇങ്ങനെതായാലും നമ്മള് വീട്ടുകാര ആ അങ്ങനെ ബുദ്ധമുട്ട് നിൽട്ടുന്നവണ്ട് നമ്മെ
നമ്മള ഇത്തിരി എന്താ പറയാ നമ്മൾ ഒത്തിരി ഏ നല്ലതുപോലെ ശക്തിയായിട്ട് നമ്മളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് ന്യായം കറക്റ്റ്. മായിട്ടും പറഞ്ഞ ആണുങ്ങൾക്കായും പെണ്
അ ചല എന്താ പറയാ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളൊക്കെ നമ്മളിപ്പ നമ്മുടെ അച്ഛന അമ്മമാർ എങ്ങനെയോ നമ്മളെ കെട്ടിച്ച് പറഞ്ഞ അയച്ചു അവര് നമുക്ക് തരേണ്ടതൊക്കെ തന്നിട്ട് പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടന്ന അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് ഇപ്പും ഒരുപാട് എന്താ പറയാ കടിച്ചമർത്തി നൽക്കുന്ന ആൾക്കാർ ഇപ്പും ഉണ്ട്
ആ അതിന്റെ ഒന്നും ആവശ്യല്ല ഇവിടെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത വേണ നിങ്ങക്ക് തീരുമാനിക്കും പക്ഷെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ആയാൽ തിരിച്ചു പോരാനൊന്നും നിങ്ങള്ൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് കൊള്ളതായി വീട്.
ആഹ ഈ എവിടെ അടുത്ത തന്നെ ആയിരുന്നു ആ അതെ ആ ഞങ്ങൾ ഇവിടുത്തെ ചേച്ചി ഒരു ചേച്ചി ചേച്ചിക്ക് മൂന്ന് പിള്ളേരൊക്കെ ഇണ്ട് അപ്പൊ ഇതിന്റെ വേത്തന് വന്നിട്ട് എന്നോ കള്ള് കുടിച്ചിട്ട് എന്നും അടിയാ അപ്പൊ എന്താണ് അപ്പൊ എന്താണ് ചോദിച്ചപ്പോ ഇവര് ചേച്ചീനെ കല്യാണം കഴിച്ച സമയത്ത് ചേച്ചിക്ക് സ്വർണം കൊടുത്തത് ഇരുപത് പവന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പതിനഞ്ചറ്റെ തന്നുള്ളൂന്ന് പറഞ്ഞിട്ട് എന്നും അടിയാണ് എന്നിട്ട് ഇപ്പഴും ബാക്കി തന്നില്ല ബാക്കി തരാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോ കള്ള് കുടിച്ചു വന്നിട്ട് എന്നോ ചേച്ചി ചേച്ചിനെ ഇട്ട് അടിക്കും അപ്പൊ ചേച്ചിനോട് പറയും നിർത്തി പോവാൻ പറഞ്ഞുന്നുണ്ടോ ചേച്ചി പറയും മക്കളൊക്കെ മക്കളെ നോക്കണ്ട എന്ത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ട ആ അതെ വീട്ടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടക്ക ആ ചേച്ചി നമ്മള ഈ തൊഴിലുറപ്പിന്റെ ജോലില്ലേ അങ്ങനത്തെ ജോലിക്കാേ ചേച്ചിയാണ് പാവട്ടെ കാണുമ്പോലെ നമുക്ക് സങ്കടം വരും അങ്ങനെ നമ്മ ആ ചേച്ചി പറ ഞാൻ എന്റെ വീട്ടുകാരെ എങ്ങനെ എന്റെ മക്കളെയും കൂടെ അവ
അതാ അത് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെയ ഉള്ള പ്രശ്നങ്ങൾ കൂടുന്നത് എന്നാ പിന്നെ ശരിയെങ്കിലേ ഓക്കെ